ഹലോ ലോ ഹലോ എന്ത് വിഷയം ഏ ഹലോ ഹലോ
ആ ഞാൻ
ആ
അവിടെ ചുമ്മാ ഇരിക്കാണേ വെക്കോ പട്ടാറ വണ്ടീല് പോയീ അറിയ
കൊഴപ്പല്ല കൊഴപ്പല്ല അഹ് ശബ്ദം ഇല്ലാത്ത ഭാത്ത്ക്ക് മാറിന്നാ മതിയേ
ആ
ഉം ഉം പിന്നെ പിന്നെ എന്ത് വിശേഷം പോ ട്ട്ലല്ലേ അലോ
ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആ ഹലോ മഴയും കാര്യക്കങ്ങ ഇങ്ങനെ പൊർത്ത്ക്കൊന്നും അർങ്ങാൻ പറ്റ്ണ്ല്ല അറിയാ
അ ആ ആ
ആ അവിടെക്കെണ്ടോ
ആ മഴണ്ട് മഴ നമ്മക്ക് അത്യാവശ് കാര്യാണല്ലോ കാരണം നമുക്ക് വെള്ളം അതിനൊക്കെ ഇപ്പം മഴയില്ലാതെ ഒരുപാ ഒരു കാലം നമ്മള് പ്രയാസപെട്ടപ്പൊ മഴ ഒര് അത്യാവശ്യള്ള ഒരു കാര്യാണ്. ഏ അപ്പൊ ഞമ്മള് കേരളത്തിനെ സംബന്ധിച്ചോട്‌ത്തോളം ആ അതൊക്കെ ഒര് കേരളത്തിനെ സംബന്ധിച്ച പച്ചപ്പൊക്കൊക്കെ തിങ്ങി നിറങ്ങുന്ന അതായത് പിന്നെ വൃക്ഷങ്ങളും ചെടികളും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള പൂക്കളുകള് മരങ്ങള് ഇങ്ങനെ പിന്നെ എന്താ നല്ലൊരു പ്രകൃതി ഭംഗിക്ക് ഒരു മാതൃകയായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പൊ ഈ പച്ചപ്പിനൊക്കെ ഇത് നിലനിൽക്കണങ്കില് ഇങ്ങനെ ഈ ചെടികളും മരങ്ങളൊ വളരണെങ്കിലും ഈ പ്രകൃതി ഭംഗി സംരക്ഷിക്കാനൊക്കെ പിന്നെ അത് നിലനിൽക്കാനൊക്കെ മഴര അത്യാവശ്യമായിട്ടുള്ളരു ഘടകാണ്. മാ ത്രല്ല ഈ കേരള ത്തിന്റെ ഭംഗി എന്നുള്ളത് മറ്റു സംസ്ഥാനങ്ങളന്നൊക്കെ വി വ്യത്യസ്ഥപ്പെട്ടര് നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള ഒര് പിന്നെ ഈ കൊച്ചു കേരളം അത് ഏതൊരു വിദേശികൾക്കും യാത്രക്കാർക്കൊക്കെ ആകർഷണീയമായൊ ഒരു സ്ഥലമാണ് നിങ്ങളുടെ അഭിപ്രായത്തി എന്ത അതിനെ കുറിച്ച് ഉം
അല്ല ഇപ്പോഴാണ് ഞമ്മടെ കേരളം എന്ന് പറഞ്ഞ ഓരോ കാലാവസ്ഥ മഴക്കാലം, മഞ്ഞ്ക്കാലം, അതേമാതിരി വേനൽക്കാലം ക്കെ വരുമ്പം അയ്നൻസർച്ചുള്ള മാറ്റങ്ങളും നമ്മുടെ കേരളത്തിൽ വെരു നുണ്ട്
ഉം
ആ സ്വഭാവമായിട്ട് മഴക്കാല ആവുമ്പോ എന്താ നല്ല പച്ചപ്പും കാര്യങ്ങളും ന്നായിട്ട് നമ്മളെ മനസ്സിനൊ ഒരു കുളിർമരുന്നഒരു പ്രകൃതിയാണ് നമ്മളിപ്പോ പുറത്തക്കിറങ്ങുമ്പോൾ കാണുന്നത്
ഉം
ആ ഇപ്പൊ മഴക്കാലം കഴിഞ്ഞ കഴിഞ്ഞാൽ വേനൽക്കാലം സ്വാഭാവികട്ടാ ആവുമ്പോ ആ മെമ്മന്റ് നമുക്ക് നഷ്ടപ്പെടും കാരണം ആ പച്ചപ്പൂ ഒന്നും ഇണ്ടാല വരണ്ട നടെ ഭൂമിയും ഭൂപ്രകൃതിയ ഒക്കെ ആകുമ്പോ ആ കുളിർമകളും കാര്യങ്ങളും പോകും
ഉം ഉം
അതാണ് നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത മറ്റുള്ള രാജ്യങ്ങളെ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം എന്ന് പറയുമ്പോ ഓരോ അവസ്ഥയിയില് നമ്മള് പോകുന്നുണ്ട് മഴക്കാലം മഞ്ഞ കാലം വേനൽക്കാലം മറ്റുള്ള സംസ്ഥാനങ്ങളൾ ആകുമ്പോൾ ഫുൾ ടൈം വേനല് ആകുമ്പോൾ അവർക്ക് അതിന് പ്രതിരോധിക്കാൻ കഴിയില്ല നമുക്ക് തന്നെ മഴക്കാല ആക്പോ പല പനികളും രോഗങ്ങളും വരും വേനക്കാലത്താണ് പനികളും കാര്യങ്ങളും പോയിട്ട് വേറെ അസുഖങ്ങളാകും വരിക സൂര്യാഘാതം അത് നമുക്കിപ്പോ എവിടെ ചെന്നാലും എന്താണ് ചേർന്ന് നിക്കാൻ കഴിയും സാധിക്കും കാരണം നമ്മൾ പല കാലാവസ്ഥയിലും കടന്നു പോകുമ്പോ തണുപ്പായാലും വേനലായാലും മഞ്ഞായാലും നമുക്ക് പ്രതിക പ്രതിരോധിക്കാനുള്ള കഴിവ് നമുക്ക് അവിടുന്ന് കിട്ടുന്നുണ്ട്
ഉ അതിപ്പോ ആ
ഇപ്പൊ തമിഴ്നാടിനെ അപേക്ഷിച്ചടവും മഴ കുറവായതുകൊണ്ട് അവിടെ ഫുൾ വെയിലയത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് മഴ വരുമ്പോ അവക്കൊന്നും ചെയ്യാൻ കഴിയി കൽത്താരം പല രോഗങ്ങളും അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് മുൻകൂട്ടി പ്ലാൻ ചെയ്യൂ മഴക്കാലാണ് തൊഴിലുണ്ടാവില്ല പല അസുഖങ്ങൾ വരും ശ്രദ്ധിക്കണം തിളപ്പിച്ചറിയ വെള്ളം കുടിക
അതെ അത് നഞമ്മളിപ്പോ അത് മഴക്കാലം വരുമ്പോൾ അത് നമുക്കറിയാം മഴയും വെയിലും എല്ലാം നമുക്ക് പിന്നെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഫുൾ ടൈം മഴ പറ്റൂല എന്നാലും മഴയില്ലാതിരിക്കാനും പാടില്ല അപ്പൊ നമ്മള് കേരളത്തെ സംബന്ധിച്ചടത്തേ ഇ വലിയൊരു പ്രകൃതി ദുരന്തങ്ങളൊന്നും ഇപ്പോ നിലവൽ നമ്മള ഈ ഭാഗത്ത കൂടെന്ന അങ്ങനെ കാണാൻ കഴിയുന്നില്ല അപ്പോ പിന്നെ വലിയൊരു പ്രയാസം ഞമ്മുക്ക് വന്നിട്ടില്ല മാത്രല്ല മഴ നമുക്ക് ഒരു ഒരുപാട് ഗുണങ്ങളുണ്ട് നല്ല മഴ വെള്ളം സംഭരിച്ചച്ച് വെക്കാാന് അതുപോലെ തന്നെ നമ്മുടെ വീടുകളില് ചെടികളും മറ്റു മരങ്ങളൊക്കെ വൃക്ഷ തൈകളൊക്കെ ആ നട്ടുപടിപ്പിക്കാനുള്ള നല്ലൊരു അവസരം കൂടിയാണ് അതൊക്കെ ക്കെ വളരാനും ഒരുപാട് ജീവജാലങ്ങളൊക്കെ മനുഷ്യന്ന്ന് മാത്രമല്ല ഒരുപാട് ജീവജാലങ്ങ ഉപകരിക്കുന്നതാണ് ഈ മഴ എന്നുള്ളത് ഒരു മനുഷ്യന് പ്രധാനപ്പെട്ട വെള്ളം എന്തായാലും അത്യാവശ്യമാണ് ഒരു മനുഷ്യറെ ജീവൻന്റെ നിലനിൽപ്പന് അപ്പൊ അതിന് മഴ അത്യാവശ്യമാണ് അതേപോലെ തന്നെ ഈ കേരളത്തെ കുറിച്ച് പറയയാണെങ്കില് പിന്നെ ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടോര് മനോഹരമായിട്ടുള്ളൊരു സം. താനാണ് കേരളം. കാരണം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് കേരള ലോകമെമ്പാടും അറിയപ്പെടുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കുറിച്ച് അറിയപ്പെടാത്ത ഒരു കാര്യം. എല്ലാ ദൈവത്തിന്റെ നാടാണെങ്കിലും. ഇവിടെ സ്വന്തം പിന്നെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിദേശികൾ പോലും. വിശേഷിപ്പിച്ച അത്രയ്ക്കും പ്രകൃതിക്ക് ഏ ഭംഗിയള്ളത്കൊണ്ടാണ്. ഈ സംസ്ഥാനത്തിന് കേരള സംസ്ഥാനത്തിന് കേരള സംസ്ഥാനത്തിന് ഭംഗിയുള്ളത് കൊണ്ടാണ് അവരങ്ങനെ പറയാനുള്ള കാരണം. അതുപോലെ തന്നെ ഒരു. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞ മഴക്കാലത്തുള്ള രോഗങ്ങളൊക്കെ പറഞ്- പിന്നെ എല്ലാ ആശുപത്രി സൗകര്യ. ങ്ങളും ഒരുപാട് അടിസ്ഥാനപരമായിട്ട് ഒരുപാട് പിന്നെ റോഡുകളാണെങ്കിലും. വാഹനങ്ങളാണെങ്കിലും റെയിൽവേ സ്റ്റേഷനാണെങ്കിലും അതുപോലെ തന്നെ. ഏ, ആശുപത്രികളാണെങ്കിലും. മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും. ഏ പിന്നെ കച്ചവട, അങ്ങനത്തെ എല്ലാ ബിസിനസ്സ് കാര്യങ്ങളും എല്ലാത്തിനും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാ കാര്യങ്ങൾക്കും മറ്റു സംസ്ഥാനക്കാരനു മാതൃകയാക്കേണ്ട ഒരു നല്ലൊരു സംസ്ഥാനാണ് ഈ കേരളം എന്നുള്ളത്.
അതെ, അതെ, ഇപ്പ നമ്മള അതായത് പറതി വളരെ കറക്റ്റ്ആണ് ഇപ്പ നമ്മള കേര, കേരളത്തിലാണെങ്കിലും. എല്ലേ മഴക്കാല ആണെങ്കിലും വേനൽക്കാലം വരുമ്പോ അതിനെ. അനുയോജ്യമായിട്ട് നമ്മെളെ ഗവൺമെന്റ് നമ്മളെ സർക്കാർ അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ നമ്മളെ നാട്ടിൽ തന്നെ കൊണ്ടുവരാണ്. മഴക്കാലം ആവുമ്പോ, ബന്ത, മഴക്കാലത്തുള്ള രോഗങ്ങൾ കൂടും. അത് ബോധവൽക്കരണം ചെയ്യുന്നതായിട്ടുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിൻ ട്. ഇപ്പൊ വേനൽക്കാലാണെങ്കിൽ എങ്ങനെ തണുപ്പു കാലാണെങ്കിലിങ്ങനെ. ഇപ്പൊ കേരളത്തെ പറ്റി പറയയാണെങ്കിൽ ഇപ്പ തന്നെ ഓരോ ജില്ലയിലും അതിന്റേതായിട്ടുള്ള പ്രത്യേകതകളും ഉണ്ട്.
ഇപ്പൊന്നാമത് വയനാട് വയനാട് പോയ ഫുൾ ടൈം തണുപ്പും. എന്താ പറയാ ഒരു ഫോറസ്റ്റ്. ഒരു ആംബിയൻസാണ്‌ അവിടുന്ന്ലഭിക്യ. അത് മറിച്ച് വയനാട്ന്ന് നേരെ കോഴിക്കോട് വന്ന ഒരു സിറ്റി. പിന്നെ മലപ്പുറം അങ്ങനെ ഓരോ ജില്ലക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ഓരോ ഉത്സവങ്ങളുണ്ട്. ഓരോ പ പൈതൃങ്ങളുണ്ട്. പൈതൃകങ്ങളുണ്ട്. സംസ്കാരണ്ട്. കേരളത്തില് ആ, ഓരോ ജില്ലക്കും. ഇപ്പൊ അവരുടേതായ ഓരോ ഉത്സവങ്ങളും. ഓരോടെ ഭൂപ്രകൃതി ഓരോ കൃഷി എല്ലാ കാര്യങ്ങളും ഉണ്ട്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിള്ള. എല്ലാവർക്കും. ഇപ്പം ഒരു സംഭവം അങ്ങനായിരിക്കും. പക്ഷെ കേരളത്തിനെ അപേക്ഷിച്ച് ഓരോ ജില്ലയിലും ഉത്സവങ്ങള് വരും. നാള്,
അങ്ങനെ പല പല സാധനങ്ങളും പല പല ഫുഡുകളും.
ഇപ്പ മലപ്പുറത്തെ സംബന്ധിച്ചാണ് പല പല വെറൈറ്റി ഫുഡുകളുണ്ട്. അതേമാതിരി കോട്ടയത്ത് പോവാണെങ്കിൽ അവിടെയും. വരിടായ ഒരു സ്പെഷ്യൽ ഫുഡ്ണ്ടാവും.
പല ഫുഡുകളുണ്ട്. പല കൃഷികളുംമുണ്ട്. പല സംസ്ഥാനത്തിന് തന്നെ പല സ്ലാങ്കുകളും വരുന്നുണ്ട്.
അതിപ്പോൾ ഈ നമുക്കറിയാം. കേരളം വിട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ തമിഴ്നാട്ടിലൊന്നും ഇത്രക്കൊരു വൃത്തി ഇപ്പോൾ ഹോട്ടലുകളെടുത്ത് നോക്കുകയാണങ്കിലും പ്രകൃതി എടുത്ത്നോക്കാണെങ്കിലും അത്. ഇത്രയും വൃത്തിയുള്ള രീതിയിലുള്ള ഒരു ഭക്ഷ ക്ഷണങ്ങളോ ഹോട്ടലുകളോ പിന്നെ മറ്റ് ബാത്ത്റൂം സൗകര്യങ്ങളോ എന്ത എടുത്ത് നോക്കാണെങ്കിലും ഈ കേരളത്തിൻ്റെ അത്രപോലൊരു അത്രയ്ക്കുള്ള വൃത്തി അവിടെയ്ക് എത്താൻ കഴിയും. ഇവിടെ കേരളത്തിന് അതിന് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അതിപ്പോ റെയിൽവേ സ്റ്റേഷൻ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നഗരങ്ങൾ നോക്കുകയാണെങ്കില ഒക്കെ കേരളത്തിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പ തന്നെ നമുക്കറിയ നമ്മുടെ പഞ്ചായത്തിന്റെ അടിസ്ഥാനമാക്കിയിട്ടടക്കം ഓരോ പഞ്ചായത്തിനും പിന്നെ വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള വേസ്റ്റ് ബോക്സ് എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കേരളത്തിന്റെ ഓരോ ഭാഗങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ച കിടപ്പം ഞങ്ങളുടെ ഈ ഭാഗത്തിന് ഇപ്പോ അട്ടപ്പാടി പോകുമ്പോൾ മഴക്കാലത്തൊക്കെ പ്രത്യേക ഭംഗിയാണ് അവിടെ അതായത് പിന്നെ കോടമഞ്ഞ് ഇങ്ങനെ മൂടിയിട്ട് പിന്നെ അതേപോലെ തന്നെ നല്ല പിന്നെ പർവ്വതങ്ങള് മരങ്ങള് മൃ ഗങ്ങള് നല്ല പ്രകൃതി ഭംഗിക്ക് നല്ല ഒരു പിന്നെ ഒരു ആർ ഒരാകർഷണീയമാകുന്ന ഒരു സ്ഥലമാണ് ഇങ്ങനെ ഒരുപാട് പ്രകൃതി ഭംഗികള് നമ്മളുടെ കേരളത്തിലുണ്ട്.
ആഹ തന്നെ അതുപോലെ തന്നെ ഇപ്പ ഞങ്ങളെ ഈ ഭാഗത്തും ഇവിടെന്ന് പറഞ്ഞ ഫുള് മഴ പെയ്ത കഴിഞ്ഞ ഭയങ്കര രസാണ് ഒരു വൈബാണ്. നമ്മൾ സാധാരണ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മള് പുറത്തക്ക് ഇറങ്ങുവലോ പക്ഷെ നമ്മളാണെങ്കി പുറത്തേക്ക് ഇറങ്ങും. കാരണം മഴന്ന് പറയുമ്പോ ഈ സീസണ മാത്രള്ള ഒരു കാര്യാണ്. ആഹ അടുത്ത ദിവസം തന്നെ മഴ മാറും അപ്പൊ നമ്മള് ഈ കാലത്ത് എന്താ ഉള്ളത് അത് എൻജോയ് ചെയ്യ അത്ര ഉള്ളൂ. അതുപോലെ തന്നെ ഓരോ ദേശത്തും ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആലപ്പുഴ എന്ന സ്ഥലത്ത് മഴ പെയ്ത അവിടക്ക് വളരെ പ്രയാസാണ്. ആലപ്പുഴ ജില്ല സംബന്ധിച്ച് പക്ഷെ ബാക്കിയുള്ള ജില്ലകളെ സംബന്ധിച്ച് മഴ കാരണം അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൊയപ്പയില്ല പഷേ അപ്പോഴും മഴ പെയ്യയാണെങ്കിൽ മ്മെ ഗവൺമെന്റ ആയാലും സർക്കാരായാലും എല്ലാം ആനുകൂല്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് മ്മക്ക് അത്രയും വല്യാ ഒരു ബുദ്ധിമുട്ട് ഒരു ജില്ലയിൽ ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ആ ഒരു ദുരന്തങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അ ഏറ്റവും കൂടുതൽ മഴ പെയ്ത ഡേഞ്ചർ ആവുന്ന സ്ഥലമാണ് ആലപ്പുഴ.
ഉം
ആലപ്പുഴയിൽ ഇന്നേ വരെ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഗവണ്മെന്റും നമ്മുടെ കേരള കാരും നന്നായിട്ട് ഒന്നിച്ച് നിക്കുമ്പോ
ഓക്കെ അതിനെ പറ്റിട്ട് നമുക്ക് പറയണെങ്കിൽ ഒരുപാട് പറയാണ്ട് അതിന് നമുക്ക് ഈ അപ്പോ എനിക്കോരു സ്ഥലം വരെ പോവാറത് കൊണ്ട് നമുക്ക് പിന്നീട് അതിനെ പറ്റിട്ട് ചർച്ച ചെയ്യല്ലേ. അടുത്ത കോളിലൂടെ ഓക്കെ ശരി ഓ ശരി ശരി ഓക്കെ